ഓ
ഹലോ കേക്കുന്നുണ്ടോ?
ആ കേക്കാം.
കേക്ക. ഓക്കെ സുഗാണോ എന്തൊക്കെയാണ് വിശേഷങ്ങള് മോളാണോ സംസാരിക്കുന്നെ
ആ മോള. ന്നോടാ ആഹാരൊക്കെ കഴിച്ചോ?
ആഹാരം കഴിക്കാറാവുന്നതേ ഉള്ളൂ. ഫുഡ് ആഹാരൊക്കെ ആയതെ തേ ഉള്ളൂ ഉം
ആ
എന്താണ് ആഹാരൊക്കെ കഴിച്ചോ അവിടെ
ഇല്ല ഇപ്പൊ നമ്മള് കുളിച്ച് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ കഴിച്ചില്ല ഒന്നും ഭയങ്കരമായ മഴ
എന്താണ് ഇന്നത്തെ മഴയല്ലേ ഇവിടെ പക്ഷേ മഴ ഇല്ലല്ലോ ഇന്ന് നിങ്ങളെ ഭാഗത്തൊക്കെ മഴയായിരിക്കും ഇന്നലെയൊക്കെ ഭയങ്കര മഴയായിരുന്നു ഇവിടെ പക്ഷെ ഇന്ന് മഴയില്ലട്ടോ
ആ ഇവിടെ ഇന്നലൊരു പാമ്പ് വന്നായിരുന്നു.
ആണോ എന്നിട്ട്
എന്നിട്ട് ഇത് ചെറുതായിരുന്നു പിന്നെ അതിനെ ആ കണ്ട് പിന്നെ അതിനെ കണ്ടില്ല കുറച്ച് കഴിഞ്ഞ് ല്ലർക്കും ടെൻഷനൊക്കെ ആയി മഴ യൊക്കെ അടുക്കള ഭാഗത്താ
അടുക്കള ഭാഗത്ത് വിറക് വറ്റം വെച്ചേക്കുന്നതാണ് അത
ആ വിറക് വെച്ചേക്കുന്നതിന്റെവിടെ ദാണ് കണ്ടത്
ആ വിറക് വെച്ചേക്കുന്ന സ് സൈഡാണ് പ്രശ്നം അവിടെ ആ ഭാഗത്താണ് ഫുൾ പ്രശ്നം ഞങ്ങളവിടെ ക്കേ ഇതന്നെയാണ് പ്രശ്നം അത് ആരെങ്കിലും ഒരു ജോലിക്കാരെ നോ നിർത്തിട്ടേ ഈ മണ്ണ് കളക്കാനൊക്കെ പോകുന്ന ആൾക്കാരുണ്ടാവില്ലേ അവരെ നിർത്തിയിട്ട് അവിടെയൊക്കെന്ന് വൃ വൃർത്തിയാക്ക
വൃത്തിയാക്കിയത് അതിന്റെ അടിയിൽ ഇരിക്കുമ്പോ അറിയത്തില്ല
ഓ അതെല്ലേ ഓ അന്നിട്ട് എങ്ങനെ കണ്ടത്
അത് ഞാൻ തുണി വിരിക്കാനായിട്ട് ഇന്നലെ വൈകിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോ ഇങ്ങനെ എഴഞ്ഞ് വന്ന് കിടക്കുന്നു ഇച്ചിരൂടെ കഴിഞ്ഞ് അങ്ങോട്ട് തിരിയുന്നനകം അതിനെ കണ്ടില്ല
ഓ വലിയ ബശ
അവിടെ എല്ലാം നോക്കി അത് ചേരയല്ല ന്തായാലും ത്തിരി എന്താ അറിയാൻ വയ്യ
ആണല്ലേ
അങ്ങനെ പ്പ ആ സൈഡിലോട്ട് പോ ക്കില്ല
ഈ വെളുത്തുള്ളിയുടെ ഇത എന്തൊക്കെയോ ഇങ്ങനെ വിതർന്ന ഒരുതുണ്ടല്ലോ എനിക്ക് അതിനെ കുറി
ആ മണ്ണെണ്ണയും വെളുത്തുള്ളിയുടെ ഇത് ചതച്ചിട്ടാ മതിന്ന് പറഞ്ഞു അങ്ങനെ ഇട്ടിട്ടൊക്കെ ഉണ്ട് അതിന്റെ സ്മെല് ഏക്കുമ്പഴേ ആ അതിന്റെ സ്മെല് അതിന് പറ്റത്തില്ലെന്നാ പറയുന്ന
അപ്പ ആ ഏരിയയില് വരില്ല സൈഡിലോട്ട് വരത്തില്ല ശന്ദ് പറ
അങ്ങനെ നാലു ചുറ്റിനും മണ്ണെണ്ണയൊക്കെ സ്പ്രേ ചെയ്യുന്നുണ്ട് എന്നാലും പേടിയാ
ആ കുഞ്ഞള്ളതല്ലേ
ആന്ന ജനലൊന്നും തുറന്നിടക്ക ഇല്ല ഇപ്പൊ കുഞ്ഞൊക്കെ ഉള്ളത് കൊണ്ടേ ഇവിടെ മഴയും ഇടിയും കറണ്ട് പോകും ഒരു ഇടിത്തരം എന്നാലും താണ് തീരെ ചെറുതല്ല ആഹ
കണ്ടു പോകുമ്പോൾ പ്രശ്നമല്ലേ കറണ്ട് പോകുമ്പോ അന്തോട്ടൊന്ന ഇറങ്ങരുത് കേട്ടോ കുഞ്ഞൻ നോക്കിക്കോ ശ്രദ്ധിച്ചോ
കാരണ്ട് പോകുമ്പോഴാണ് ഈ ഫ ചൂടൊക്കെ എടുക്കുമ്പോഴാണ് ഈ ജനല് ഉറന്നിടാൻ വേണ്ടിട്ട് നിക്കുന്നത് അങ്ങനെ ഇപ്പ ഇടൊക്കെ ഇല്ല
ആ വറഗിന്ന ആ സൈഡക് ഒന്ന് മാറ്റി നോക്കി ആരെങ്കില നിർത്തി മുതിർന്ന ആരെങ്കിലും നിർത്തി മറ്റേത് മാറ്റി നോക്കി അത് ചിലപ്പോ അവിടെ എവിടെങ്കിലിൽ കേയറി ഇരിക്കുന്നുണ്ടാവും
ഇത് പോയി കാണുന്നല്ല മണ്ണെണ്ണയൊക്കെ അവിടെ ഇട്ടൊക്കെ ഒഴിച്ചൊക്കെ നോക്കിട്ടൊന്നും ഇതിനെ കണ്ടില്ല ഇതിനെ മുമ്പും ഇതുപോലെ ഏർ കുളിമുറിയുടെ സ്ഥല പിന്നെ അവനെ കണ്ടില്ല ആരെങ്കിലും ഒന്ന് വിക്കാൻ പോയി തിരിച്ച വരുമ്പോ അത് കാണത്തില്ല
അതാണ് ഇതിന്റെ പ്രശ്നം
ഉം
എന്തായാലും ശ്രദ്ധിക്കുക വേനലായാലും പ്രശ്നവാ മഴയായാലും പ്രശ്ന പ്രല്ലേ വേനലിനല്ലായിരുന്നു എന്തോ പ്രശ്ന പ്രമായിരുന്നു പാമ്പിന്റെ ശല്യം
ആഹ എപ്പോഴും അതിന്റെ ശല്യം തന്നെ തൊട്ടപ്പുറത്തൊരു കാടായ എപ്പോഴും കാടാ അവരാണെങ്കി അത് വൃത്തിയാക്കത്തേ ഇല്ല
അതെന്താ അവരങ്ങനെ ചെയ്യ ഇത് ഈ പഞ്ചായത്ത് പന്നൊക്കെ ഒരു എന്തെങ്കിലും ഒരു ഇത് വന്ന് പറഞ്ഞ് ഇതിനെ എല്ലാരെയും ഒന്ന് ബോധവൽക്കരിക്കുകയാണ് വേണ്ടത് ചില വീടിന്റെ പരിസരങ്ങളാണെങ്കില് കാട് പിടിച്ച് ഒരു ആ വീട്ടിൽ ആളുതാമസം ഉണ്ടോന്ന് കൂടി അറിയാത്ത അവസ്ഥയിലാണ് ഓരോ വീടുകൾ ക നടക്കുന്ന
ഇവിടെ എല്ലാംക്ക അങ്ങനെ ഈ മഴയത കൊണ്ടേ റബ്ബർ വെട്ടാനും ആരും വരക്കല്ല അവരുടെ വസ്തുക്കളിലൊക്കെ കാട് കയറി ഇങ്ങനെ കിടക്കും ആരും ശ്രദ്ധിക്കത്തില്ല ചിരട്ടയിലെല്ലാം വെള്ളവും അങ്ങനെ അങ്ങ് ബുദ്ധിമുട്ടാ മൊത്തത്തില്ൽ മഴയാകുമ്പോ പുറ അത്തോട്ട ഇറക്കവേ ഇല്ല അപ്പൊ എല്ലാം അകത്തുന്ന് തന്നെയാണ്
അപ്പൊ ഈ നിങ്ങളൊരു കാര്യം ചെയ്താ അദ് പഞ്ചായത്തിലെ മറ്റോ പരാതി കൊടുത്തിട്ട് ഈ ഈ പരിസരങ്ങൾ വൃത്തിയാക്കുന്നത് ഈന്ത് തൊഴിലുറപ്പ് സംം ഉണ്ടല്ലോ ആൾക്കാര
ഉണ്ട് ഉണ്ട് പക്ഷെ ഞങ്ങൾ അവര് പറഞ്ഞ് അവരോ ഞങ്ങൾ ഒരു വട്ടം പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞഞ് അവർക്ക് പൈസ ഇല്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞു തൊഴിലുറപ്പിന് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അവര് പറയുന്നു എന്താവാ അതൊന്നും കിട്ടത്തില്ല അവർക്കല്ല താല്പര്യം ഇല്ല നമ്മക്കല്ലേ പ്രശ്ന വ ന്നോളു
ആരാണി പഞ്ചായത്തുകാരാണോ പറഞ്ഞ പറയുന്ന അതോ വീട്ടുകാരോ
ആ വീട്ടുകാരാണ് പറയുന്നത് നമ്മളാ ഇത്രയും ആ ഒര ഒറ്റ അവസ്ഥ മാത്രമേുള്ള ഇത്രയും പ്രശനം വെറുതെ ബാക്കിയ എല്ലാം ഇപ്പൊ പഞ്ചായത്ത് ഇത് തൊഴിലുറപ്പരെല്ലാം ക്ലീൻ ചെയ്തിട്ടേക്കുവ പക്ഷെ ഒരു സ്ഥലം മാത്ര ത്രം കാട് കയറി കിടക്കുവ അവർക്ക് പൈസയില്ല പൈസയില്ല എന്നാ പറയുന്നത് എന്തേലും വന്നി ട്ടേ ചെയ്യോ എന്നും പറഞ്ഞ് നിൽക്കുവ
അങ്ങനെ വന്നാല് ബാക്കിയുള്ള കുടുംബക്കാർക്കും വീട്ടുകാര് ക്കൊക്കെ ബുദ്ദിമുട്ടാവത്തിലെ അത് ഇപ്പൊ പഞ്ചായത്തിൽ തന്നെ പറയേണ്ടി വരും അല്ലേ പഞ്ചായത്ത് നിന്ന് ഈ തൊഴിലുറപ്പിനെ നിർത്തിയ പിന്നെ പ്രശ്നം ഇല്ലല്ലോ
നമ്മളിപ്പോ ഓരോ വസ്തു ഉള്ളവരെ നമ്മളിപ്പോ എഴുതി കൊടുക്കയാ ചെയ്യുന്നത് പഞ്ചായത്തില്
ആഹ
നമ്മള അപേക്ഷ ഇതാക്കി കൊടുക്കാപോ അവര് നമുക്ക്ന്ന് ചെയ്തു തരെ ചെയ്യുന്നല്ല പഞ്ചായത്ത് പഞ്ചായത്തുകാരായിട്ട് വന്നിട്ട് ഇതാക്കുവല്ലോ അവർക്ക് അങ്ങനെരു ഇതുണ്ട് അപേക്ഷ പൂരിപ്പിച്ച്കൊടുക്കും അപ്പോ അതിനുപോലും അവർക്ക് വയ്യ തോന്നും ആ
ഇവിടെക്കെ ഞങ്ങള് വീട്ടിപ്പം കാട് പിടിച്ചഴത്തേക്ക് ഒരാളെ നിർത്തിയാ ചേയ്യിക്കുന്നത് പിന്നെ അപ്പൊ ഒരു ദിവസ സൊ ഒരു എണ്ണൂറ് രൂപയക്കെ ആവുന്നുണ്ട് ഒരാക്ക് പരിസരം മൊത്തം
ആ ആ ആ
അപ്പ പൈസ നോക്കി കാര്യം ഇല്ല വൃത്തിയായി കിടക്കണ്ടേ എന്തങ്കിലും സംഭവിച്ചു കൊച്ചുങ്ങളൊക്കെ- പൊ എറങ്ങി പോകുന്നല്ലേ? എന്തെങ്കിലും പറ്റി എന്ത് ചെയ്യും -
ആണ് അവരോട് നമ്മള് ഒരുപാട് വെട്ടം പറഞ്ഞതാ. അപ്പൊ അവർക്ക് അവരുടെ വീടങ് താഴെയാ ഇച്ചിരി അവരുടെ വീട് നല്ല വൃത്തിക്കായിട്ട് ഇരിക്കുവ വീടിന്റെ അത്രയും സ്ഥലം. ഇതിന്റെ ബാക്ക് വശത്തോട്ട് ആ കാടു പിന്നെ ഈ അവര് റബ്ബർ വെട്ടാൻ കേറ് കേറി വര് ഇന്ന് ആ വഴി മൊത്തം കാടാ. അവർക്ക് പേടിയൊന്നും ഇല്ല. അവര് കേറി വരും.
അത് ഈ സ്ഥിരം വഴി ആയത് കൊണ്ട് ആ ഒരു ഇതിലങ് കേറി വരും. പക്ഷെ എന്ത് ചെയ്യാന ശ്രദ്ധിക്ക്ട്ടോ എന്താലും ശ്രദ്ധിക്ക്. പാമ്പിന്റെ അത് നോ ക്ക് ഒന്നും കൂടെക്കെ വെള്ത്തുള്ളിടെ ഇതൊക്കെക്കി പാമ്പന്ന് കേക്കു ക്കുമ്പഴേ നമുക്ക് ഒരു പടത്തി കാണുമ്പം തന്നെ പേടിയ പ്പൊ ഈ നേരിട്ട് കാണുന്നൊരവസ്ഥേ. ഞാന് ഒന്ന് രണ്ട് തവണയേ കണ്ടിട്ടുള്ളൂ. കൊണ്ട് ഓ താണ് ചെയ്തത്. എന്നാലും ശ്രദ്ധിക്ക. നല്ല രീതിക്ക് ശ്രദ്ധിക്ക്. ഈ പഞ്ചായത്തില് അത് പറഞ്ഞു കാര്യങ്ങള് പറ അതും ഒന്ന് ശരിയാക്കാ നോക്ക് നമ്മള് മുൻ മുന്നിട്ടിറങ്ങിയാലെ എന്ത് കാര്യവും നമുക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടൊള്ളു.
അതെ.
അതെ. പിന്നെ ഫുഡിനൊക്കെ എന്തായിരുന്നു ഇന്ന്? ചോറ് കഴിച്ചില്ല ഞാൻ പറഞ്ഞില്ലേ ചോറ് കഴിക്കാറായി വരു ന്നതേ ഉള്ളു.
ആഹ് ആഹ്
ഇന്ന് മീനക്കെ കിട്ടിയോ? മീന് നമു
മീനല്ല എറച്ചിയാ വേടിച്ചേ.
എറച്ചിയാണല്ലേ? ഉം ഞങ്ങക്ക് ഇന്നിവിടെ ചിക്കനാ കോഴി വാങ്ങി കോഴിക്കറി വെച്ചു.
കഴിച്ചോ?
കഴിച്ചില്ല എല്ലാക്കും വെച്ച് ഇനി കുളിച്ച് ഇനി നിസ്കരിക്കണം നിസ്കാരൊക്ക കഴിഞ്ഞിട്ട് എല്ലാരും കൂടെയൊക്കെ എത്തീട്ട് ഇരുന്ന് ഒരുമിച്ചാ കഴിക്കാറ്. അപ്പോ വാപ്പായൊക്കെ പൊറത്ത് പോയേക്കാ അവരൊക്കെ വന്നിട്ട് ഒരുമിച്ചിരുന്നേ കഴിക്കുളൂ.
ഓഹ് ഓഹ് ഓഹ് നമ്മളെല്ലാം ജോലിയൊക്കെ ഒതുക്കി പതുക്കെ കഴിക്കത്തൊള്ളൂ ഇപ്പ എണീറ്റേയുള്ളൂ.
ആഹ് മോള് ആഹ് മോള്ണ്ടല്ലേ. കുഞ്ഞ്ങ്ങളാവുമ്പഴ് ത്തേക്ക് അവര കാര്യങ്ങളൊതുക്കിട്ടല്ലേ കഴിക്കാൻ പ റ്റിളു
അന്നാന്ന്
ഉം മഴയും കൂടെ ആ പിന്നെ പറയാ വേണ്ട ഒരു കാര്യങ്ങളും സമയത്ത് നാടകത്തുവില്ല ഇന്നാണ് ഇവിടത്തെ മഴ കുറവുള്ളത് എന്നാണ് തുണികളൊക്കെ പറക്കി കഴുകി അവിടെ ഇവിടൊക്കെആയിട്ട് വിരിച്ചേക്കുവ പല ഭാഗങ്ങളിലായിട്ട്
രാവിലെ വ പക്ഷേ
അപ്പൊ ഈ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് നല്ല പോലെ ഒണക്കി എടുത്തിട്ടാണ് ഇപ്പോ ഓരോ സ്ഥല ഇടുന്നത് അതെ ഇപ്പ നടക്കുള്ളൂ വാഷിംഗ് മെഷീനൽ ഇടുമ്പോഴത്തേക്കും വൃത്തിയാകുന്നുണ്ടായിരുന്നില്ല ചില എല്ലാ തുണിയും കൂടി ഇടുമ്പോഴേ അപ്പൊ അങ്ങനെ വരുമ്പോ പിന്നെ കല്ലിലായിരുന്നു ചെയ്യുന്നത് പക്ഷെ ഇപ്പം വേറെ വഴി യില്ലേ അടു ഇപ്പ മഴയ്ക്ക് മുന്നേ കഴുകിട്ടിട്ട് അതെടുക്കണം
ആ ഇവിടെ കറണ്ട് ഇല്ലാ വാഷിംഗ മെഷീനും ഓൺ ആവണ്ടല്ല ഇവിടെ ഒരു സമയം കറണ്ട് കാണത്തില്ല മഴ തോന്ന് നിന്ന കറണ്ട് കാണത്തില്ല കറണ്ട് ഒണ്ടെങ്കിൽ മഴ എന്തെങ്കിലുമൊക്കെ എപ്പ
ആണല്ലേ ഏ ഇവിടെ കറണ്ട് പോവും പക്ഷെ ഒരു പത്ത് അഞ്ച് മിനിറ്റ് കഴിയുമ്പ വരും ഇവിടെ അടുത്തതായിട്ടൊക്കെ കുറച്ച് വലിയ ക കടകളുണ്ട് കേട്ടോ ഈ സൂപ്പർ മാർക്കറ്റ് പോലത്തെ വലിയ കടകള് അപ്പൊ എനിക്ക് തോന്നുന്നു അവരൊക്കെ പെട്ടെന്ന് ഇവരെ വിളിച്ച് പറയുന്നത് കൊണ്ടായിരിക്കും വേഗം വരും അവർക്ക് ഈ ഈ ഐസ്ക്രീം ഈ തണുത്ത സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നുണ്ടെ
ആ ഓഹോ ഇവിടെ അങ്ങനെന്നും ഇല്ല ഇവിടെ എപ്പോഴും കറണ്ട് പോകും ക്ക
അതല്ലേ ഓക്കെ